ഹലോ ആഹ കേക്കണില്ലേ ആ ഇണ്ടണ്ട് അ കേക്കണ്ട്
ആ എന്തൊക്കെയ വർത്താനം
എന്താ സുഖം അങ്ങനെ പോണം ഹാത്തായിട്ട് പോണേ
ഉം ഉം
ചായ കുടികയിഞ്ഞു ചായ ഒരു നാലുമണിയ ആകുമ്പോത്തന് കറക്റ്റൽ കുടിക്കും
ആഹ അത് ശരി ഞങ്ങള് ചായ കുടിച്ചില്ലേ ഇന്ന് വൈകീണ ചോറുണ്ണാന് ചോറുണ്ണാൻ കൊറച്ച് ലേറ്റ് ആയിന അപ്പൊ പിന്നെ ആഹ ആപ്പചായ വ ആഹ അത ഇന്ന് സ്കൂള ഇില്ലായണ്ട മക്കളെ
ആഹ അതന്നെയാണ് എല്ലാർക്കുംല്ല പരാതി രണ്ട മൂന്ന് ദിവസയിറ്റ പണി എടുത്താലും തീരൂല ഒരു തലക്ക എടുക്കുമ്പോ ഒരു തലക്ക കൂടി ആ് കേട വരുത്തി വരും അല്ലെങ്കിൽ ഒഓലട് പോയാ സമയം സമയ കയഴറ്റേക്കരം ഇന്നിപ്പോ എന്ന ലീവാണ് ആ അപ്പൊ ഫ്രീ ആണല്ലോ ആ നേരത്തെ പണിയാണ് കഴിഞ്ഞ ഞ്ഞാലപിന്നെ എന്തൊക്കെ എത്ര മക്കളാ
എനിക്ക് നാലാളുണ്ട്
ആ വെ
ഇപ്പൊ പഠിക്കുവാണെല്ലാരും വല്ലിയോള് ഡിഗ്രിക്ക് പഠിക്കാ
ആ ശരി അപ്പൊ ആഹ് എന്റെ മോളങ്ങനെ തന്നെ
ആ ഏ അവള് ഇല്ല രണ്ടാം കൊല്ല ആയിട്ടോള്ളൂ ഇഞ്ഞി നോക്കണം കയിയുമ്പോത്തക്കെ ആ ആ
ഓൾത് തേർഡ് തേർഡ് ഇയർ ആയപ്പോഴാണ് കഴിഞ്ഞ ആറ് മാസം ആറേഴ് മാസആയിട്ടുള്ളു ഇ പ്പൊ പി ജി ക്ക് ആണ് ആ കല്യാണം കഴിഞ്ഞു ആ കല്യാണം കഴിഞ്ഞണ് പിന്നെ പിന്നെ മോന ഡിഗ്രിക്ക് പഠിക്കണ മോണ്ട് പ്ലസ് ടു കഴിഞ്ഞു ഇ പ്രാവശ്യം.
ആ രണ്ടാളാ
മൂന്നാള്. ഒന്ന് രണ്ടിലാണ് ചെർത് മോന് രണ്ട് രണ്ടാണും ഒരുപെണ്ണും നിങ്ങക്ക് എന്തു ട്ട്യാളാ.
ഇൻക്കോര് മോനും മൂന്നു മോളും.
ആ ആ സെരി മോനാണ് ചെർത്.
മോന് രണ്ടാമത്തെ ഒമ്പതാം ക്ലാസില്.
ആഹ് ശെരി ഇബടല്ലെ അസ് ആള്ബടെ ല്ലേ ഹസ്ബൻഡ് ഇല്ലേ?
ആഹ് ഇവിടെള്ള ആളാണ്
ആ എന്താ എന്താ ബിസ്നസെന്താണാവലെ?
പ്ലംബിങ്ങിന്റെ ഒക്കെ പണി.
ആ ശരി.
ഉം ആ സ്വന്തയിട്ട് വീടാ.
ഉം മ്മീപ്പൊക്കെ ഇണ്ടോ?
ആഹാ അ ഹ. ഹസ്ബന്റിന്റെ ഉ ഉപ്പുണ്ട് തറവാട്ടിലുണ്ട് പിന്നെ ഉമ്മ മരിച്ണ്.
ആ ശരി പിന്നെ ആ ഏട്ട ത്തി അനിയത്തി ഒക്കെ ഇല്ലേ
ആ എല്ലാരുണ്ട് വല്യ കുടുബാണ്.
ആ ആളില്ലാത്ത കമ്മില്ലല്ലേ ആള് വാണം ആള് ഇണ്ടാകുംബളെ രസള്ളൂ ഏ ആൾ വാണം ആള്ഇല്ലെങ്കി ഒറ്റക്കൂർപ്പന്മാരെ മാരി അറിയില്ലേ ആളില്ലെങ്കി ഒരന്തോല്ല. ഒരസോല്ലഅമ്മളെ വിട്ട്കോയാലും ഏട്ടത്യാളും ഇൻക് മൂന്ന് ഉണ്ട് അതേമാതിരി മൂന്നാളുണ്ട് ഏട്ടത്തി ആള് രണ്ടാങ്ങളാരും. ഞങ്ങള് പോകുമ്പോ ഒരാളാണ്ണ്ട് പോയാല് അതേവരെ ആര്ക്കു ഒയിവുണ്ടാവുല. ഒരാള് പോണ്ണ്ട് പറഞ്ഞാ അപ്പ എല്ലാർക്കും ഒയിവാ. അപ്പല്ലാരും വരും അല്ലങ്കി രസല്ല അല്ലെങ്കി പോവാൻ തോന്നൂല.
അത് പറിണ്ട് മ്മ ങ്ങളെല്ലാരും ഒപ്പിച്ചതായിരി
ആ അങ്ങനെ അങ്ങനെ പറിം ആരുല്ലെങ്കി ആരു ണ്ടാവൂല. ഉം ഇന്റെ മ്മാന്റെ പർച്ചില ആരുല്ലാ വര്നൂച്ചാ വരുമ്പോ കൊപ്പക്കാരം ആഹ് ഞങ്ങക്കെല്ലർക്കും ഒപ്പം നിക്കാനെല്ലെ പ്പോ വര്ണെ പറഞ് അതൊരു രസം വേറെലെ ഇനി തിന്നാണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ. വെക്കലും വളമ്പലും ഒക്കെരു തെരക്കേക്കാരം ഉം അതാണ്. ആ അതാണ് പറ്റാത്തതും പറ്റും കുട്ട്യാകൊക്കെ. ക്കെ ഇവട്ന്നൊന്നും നമ്മള് ഇമ്മാനോടു പറിം പറ്റൂല കുട്ടികൾക് ക്കൊക്കെ പറിം. അവടെത്യാഓൽക്ക് പ റ്റാത്തതൊക്കെ പറ്റും ഇജല്ലപ്പ പറഞ്ഞു കുട്ട്യോൾക്ക് അതൊന്നും പറ്റൂലറിം കുട്ട്യാൾ അവിടെത്തിയ അയിലേറെ തിന്നും എ അപ്പം ഇബ ആഹ് ഇവടെ അടുത്തുന്ന് ഞങ്ങളെ ഇരിക്കുമ്പോ ങ്ങനെ അയലോക്കത്തുന്ന് പറിയും ഞമ്മക്ക് പറ്റാത്തതൊക്കെ ഉണ്ടെങ്കി അവിട് ണ്ടായ മതി അപ്പൊ അവിടെയെത്തുമ്പോൾ ഏതും ചെലവാകും. ആ ആഹ ഞങ്ങ ഇവിടെ അസറായാല്. ഞങ്ങള് രണ്ട് മൂന്ന് പെരീല് അങ്ങനെ എന്റെ പ്രായക്കാരന്നെണ്. അപ്പൊ അങ്ങനെ ഇരിക്കും അപ്പൊ ആ അങ്ങനെ ഇരി അപ്പൊ ഒരു രസാ നേരം പോണതും അറീല.
ആഹ അതന്നെ എല്ലാരെ കണ്ട് ഒന്ന്
ആ അതൊരു നമ്മുക്ക് മനസ്സിലൊര് സന്തോഷാണല്ലോ. ല്ലാ ഒരു എന്ത് ഗേതികെടുണ്ടെങ്കിലും ആഹ് അപ്പതാക്കണ്ട് പോകും
ടെൻഷനൊക്കൊന്ന് മാറും ഫോണിലെന്നായാല് ഒന്നും ആഹ് അറിലാ
ഏഹ് അതായിത്തന്നെ അറിയൊള്ളൂ വാപ്പായ്ൻ്റെ രസ്
അതാ യ്ത്തേ അറിയൊള്ളൂ നാട്ട ഇന്ന് പിന്നെ ഇന്ന് മന്തിണ്ടായി മക്കളക്കണ്ടായപ്പളെ മന്തി വാങ്ങി വല കണ്ടല്ലോ സ്കൂൾ ഇല്ലാത്തപ്പേ സ്കൂൾ ഇല്ലാത്ത അപ്പോ പിന്നെ ആഹ് ആഹ് നല്ല മയിം ഓല്ക്ക് പിന്നെ എന്താ അറ്യോ ഈ മക്കക്ക് പച്ചക്കറി ഒന്നും വല്ല്യ രുഷ്ടുല്ല അന്നു ഓൽ ആഹ്
ജാമിന്റെ കമ്മി ണ്ടാവും മൊത്ത
വെള്ള ഇതൊക്കെ ണ്ടാവും കാ കാ കാഴ്ച കൊറവൊക്കെ ണ്ടാവും വ ക്കറിതിന്നാ മക്കക്കയിന് തൊള്ളക്ക് ടേസ്റ്റ്ല്ലന്നെ
ആഹ് അയിനോൽക്ക് പറണൊക്കെ കിട്ടണ് ണ്ട് ചിക്കനും ബീഫും വേറല്ല ഏതാ പറേണച്ചാ അ തൊക്കെ കിട്ടണ് ണ്ടേ പൊരിം കടിയൊക്കെ ആയിട്ട്മന്തി ആഴ്ചീലൊരീസെങ്കിലും നമ്മള്ണ്ടാക്കാത്ത യ്ല്ലല്ലോ അല്ലേ പൊറത്തുന്ന് കൊണ്ട് അങ്ങനെ പോയി തിന്നണത് അങ്ങനെ ഏഹ് പിന്നെ
അങ്ങനെ അങ്ങനെ പല ഐറ്റായിട്ട് ഞമ്മക്കുംതന്നെ നമ്മള് വല്ല്യോലു തിന്നും പച്ചക്കറിക്കെ കുട്ട്യാക്ക് പറ്റാൻണ്ടേ
ആഹ് അതന്നാ ഉവ്വേ
എന്തന്നിട്ട് വീട്ടില് എല്ലാണ്ടോ പഴങ്ങളും ഫ്രൂട്ട്സോ ചക്കേ മാങ്ങേക്കണ്ടോ
ചക്കണ്ടായിനിഷ്ടം പോലെ ഇപ്പോക്കെ ഒരു ഇതായിണ് ഇന്നലെ ഇന്റെ വീട്ടി പോയപ്പം ഇന്റെ വീട്ട് പോയപ്പോ ചക്ക കൊണ്ടന്നീനി അവടെണ്ട് അവടെ ഒരുപാട്ണ്ട് അ അപ്പൊ ഇമ്മ അങ്ങനെ വിളിക്കൂ ചക്ക ഒക്കെ വീണ് പോവാണ് ഇവിടെ പിന്നെ അത്ര കുറവാണ് ഞങ്ങള ഇവിടെ
ആഹ് ആഹ് ഇനിക്കുംല്ല ബടെ ഇല്ല എന്റെ എനിക്ക് മരൊന്നു ല്ല ഞാന ടുത്തന്ന് ഒടുന്നെ ലൊ
ചക്ക പിന്നെ എലോടത്തന്നും തേരും ഇങ്ങനെയല്ല ആര ഈ ടൈമിൽ ഇങ്ങന ഉണ്ടാവൂല്ലേ ഇഷ്ടം പോലെ അപ്പൊ ഞാൻ വീട്ടിൽ പോയപ്പോ വീട്ടിൽ പോയപ്പോ അവിടെ ഇഷ്ടംപോലെ ഉണ്ട് ചക്ക അപ്പ ഉമ്മ കൊണ്ടയ്ക്കളി അർഞ്ഞപ്പ ങ്ങനെ കുണ്ടോന്നണ് ഇവിടെ വെച്ച് കൊറെേ ഫ്രിഡ്ജക്ക് വെച്ച് ഇരിഞ് കാണ്ടൊക്കെ ആഹ് ആഹ് ആഹ് നോമ്പ് കഴിഞ്ഞ രെ ആഹ് നോമ്പ് കഴിഞ്ഞ രെ പിന്നെ ഇന്നലെന്ന് പോയി പോന്ന് വൈകുന്നേരംങ്ങട്ടന്ന പോന്ന് ഇമ്മങ്ങനെ വി ചപ്പ അങ്ങനെ എടുത്താണ് വല്യയ വിട്ടൊന്നുംല്ല അപ്പൊ പിന്നെ വേ പോയി ആഹ് പ്പൊ ആഹ് ഇത് വേം മക്കളെ പറഞ്ഞഴച്ച് പോയത് സ്കൂൾക്ക് ആ ഇത് ആക രണ്ട് മൂന്ന കിലോ ത്ത റൊളളു
എന്റെപ്പ മരിച്ച് പ്പൊ ഒരു പത്ത് പതിനഞ്ചിസം അവട തന്നെ യ്നു ഇപ്പൊ ഒന്നര മാസായിട്ടുള്ളൂ മരിച്ചിട്ട്
ആ അ ശരി
നെന്ന് പിന്നെ മോള് ഇവിടെല്ല പിന്നെ മോന് അങ്ങട്ട്െവരും പിന്നെ കെ ദ്യേ ടൊന്നുല്ല ഓന് ചെറിയ കുട്ടിനെ പിന്നെ രാവിലെ കൊണ്ടന്നാക്കും മദ്റസ്ക്ക് അങ്ങനെ പിന്നെ മാപ്പള അങ്ങട്ട്ടു കുട്ടിനെ കൊണ്ടന്നഅങ്ങട്ട് കൊടുന്നേരും പിന്നെ സ്കൂ ളില്ലാത്തോ ണ്ട തൊക്കെനടക്കും
ആ അതന്നെ സ്കൂല് ഇല്ലാഞ്ഞാൽ അത് നടക്കുള്ളു മറ്റേ രണ്ടും കൂടി
ആഹ ഗതികേടാണേ അപ്പൊ കുട്ടികളെ ക്ലാസ് പോവല്ലേ ആഹ നിങ്ങള് ടൈമ കഴിഞ്ഞാ ഞാൻ അങ്ങോട്ട് വിളിക്കട്ടോ
ആയില്ലല്ലോ
ഇല്ല ആ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാ പറഞ്ഞേ ആ ടൈമ കഴിയുമ്പോ ട്ടോ ആ മറ്റൊരു കാൾ ചെയ്യാരുന്നു എ ചെയ്ത് കഴിഞ്ഞിട്ടില്ല വേറെന്താ അങ്ങനെ എന്നിട്ട് മക്കളൊക്കെ ല്ലേ അവിടെ
ആഹ് അവിടെണ്ട ഇപ്പൊ അങ്ങനെ കളിക്കണ്ട് പുറത്ത് അവിടെന്നെ ഉണ്ട് രണ്ട് മൂന്ന് അടുത്തുള്ള കുട്ടികളൊക്കെ മായപ്പൊ കൊറച്ച് കൊറവുണ്ട്
അപ്പൊ കൊറച്ച് കുറവുണ്ട് ആ ഇവിടുക്കും ഉച്ചയ്ക്ക് ശേഷം കൊറച്ച ഇത് ഉച്ച വരെേ നല്ല മഴ കഴിഞ്ഞു പുറത്തക്ക ഇറങ്ങാൻ പറ്റും നിർത്താതെ
ആ അകത്തി ഇരുന്നാലും ഓൽക്ക് ഇങ്ങനെ ഫോൺ തരുവോ ചോദിക്കും
ആഹ അതന്നെയാണ് ഫോണിന് ആഹ അത് വേണ്ടി വരും ആ തിരുന്നാല അപ്പ കൊറച്ചു നേരം കളിച്ചാ വൈകുന്നേരം വരെ കളിച്ചാ പിന്നെന്നൊ കഴ ആ കളി കളി കുട്ടി ഈ ഫോണിൽ കളിച്ചണ അത്ര നല്ലേല്ലോ
ആഹ അതന്നെ
എന്തായാലും ഒന്നും നോക്കാതക്കൂല പിന്നെ ഇത് പിന്നെ എനിക്ക് ഈ ഒരു മോനല്ലേ ഉള്ളു ഇവിടെ അപ്പൊ വലുത് പിന്നെ ഓന് ഓൻ ഫോണേറ്റ് ഓന അങ്ങനെ പോവൂല്ലേ പിന്നെ അത് കൊറച്ച നേരൊക്കെ നോക്കൂ മതി മതി പഠിച്ചു മതിയായി
ത്തെ കാര്യം കൊറച്ചൊക്കെ പോല ആഹ അതാണ് ആഹ അതാണ് ആഹ അതന്നെ പി ചായ കുടിച്ചില്ല ചോറ് ഇടെ തിന്നിട്ട് ഇപ്പ ഇങ്ങനെ കൊറച്ചു നേരം കഴിയണം ചായക്കണ്യ മക്കള് പിന്നെ അത് ഇതൊക്കങ്ങന ആ അത് ഇതൊക്കെ ഇങ്ങനെ എടുത്ത തന്നു ആ ചോറുംന്നര ഇപ്പ മാങ്ങ ചെത്തി ണ്ട് പിന്നെപ്പ ചായന്റെ ആവശ്യം ഇല്ലോണം ചായ അല്ലെങ്കിലും ഇവിടെ വല്യ ഇഷ്ടമല്ലേ ചായേന്റെ പോയി അഹ് ഇഷ്ടം കുറവാ
എനിക്ക് ചായ കിട്ടണം മോൾക്ക്ന്നും ചായ പറ്റിയന്നെയ അല്ല ഓള് കുടിച്ചൂല ഓൾക്ക് വെള്ളം കിട്ടിയാ മതി ഏത് തള്ളായാലും അത് ആ രാവിലെയ അങ്ങനെ കുടിച്ചതാണ്
ഉം അതന്നെ പോഓസ മക്കൾക്ക് വെള്ളത്തിനാണല്ലോ ഇഷ്ടം
ആഹ വെള്ളം കുടിച്ചണന്നെ നല്ലോ ചായ അത്ര നല്ലോന്നല്ല അത് കുടിച്ച് ശീലായി ഇനിയിപ്പോ മാറ്റണെ കൊറച്ച് ഭയങ്കര ആഹ അത്ട്ട നേരത്ത് കിട്ടണം ഈ കടി ഉണ്ടെങ്കിലും ഇല്ലെങ്കോ സർക്ക് ഇന്നപ്പോ കടിക്കൊും നോക്കില്ല ഇപ്പോ സ്പെഷലുണ്ട് ബിരിയാണി ഉണ്ട് അപ്പൊ പിന്നെ കടിന്റെ ആവശ്യംമല്ലഞ്ഞ് നീച്ചാലും കുട്ടി മോനൊറങ്ങണേ മോനൊറങ്ങി നീറ്റാലും അപ്പ ചോറ് തിന്നു അങ്ങനെയൊക്കെ ആവുമ്പോ പിന്നെ കടി ആ ബിരിയാണി മന്തിയൊക്കെ ആവുമ്പോ അതന്നെ മതി കടിന്റെ ആവശ്യമല്ലല്ലോ ഇപ്പൊ നാളെന്തായാലും സ്കൂൾ ഉണ്ടാവകുമ്പോ നമ്മൾ സ്കൂൾ വരുമ്പോ എന്തേലും കടി വേണ്ടിരേ
ആഹ് എന്നയ്ക്കോട്ടെ സമയായലോ
ആ ആയിക്കോട്ടെ ശെരി ഞാൻ അങ്ങട്ട് വിളിക്കട്ടെന്നാ